ഹലോ എടാ കേക്കാൻ പറ്റ്ന്നുണ്ടോടാ കേ
ആഹ് ഇപ്പൊ കേ ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാ ഇപ്പൊ കേക്കാം
ഉം
പറഞ്ഞോ പറഞ്ഞോ പരിപാടി ഞ ഞങ്ങളൊരു ഇക്കാടെ ഒരു പെങ്ങക്ക് ഉം കൈ വയ്യടാ തടവിക്കാ പോണ് ണ്ട്ട്ടാ ആയുർവേദത്തിലേ അപ്പൊ റെസ്റ്റ് ആണ് അപ്പം ആ യിത്താടെ മോള് ത്തിരി മീനും ഇതൊക്കെ ഇത് കുറേ വൃത്തിയാക്കാൻ കൊണ്ട വന്നായിരുന്നട്ടാ
ആഹ് ആഹ്
അപ്പൊ അവക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ ആ അപ്പൊ അങ്ങനെ ഞാൻ അത് റെഡിയ റെഡിയാക്കി തീർന്നിട്ട് ഇവിടെ ഇങ്ങനെ- വന്നി നിന്റെ കോള് വന്നപ്പോ ഇങ്ങോട്ട്ന്ന ഇരുന്നു
ഇതുന്ന ആ ഉം പിന്നെ അപ്പ എന്തോ എന്തോ ഞൻ ഇന്ന് കടയിലൊക്കെ പോരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്ക സ്കൂൾ തുറക്കുവല്ലേ
സ്കൂൾ തുറക്കാറായല്ലോ ഒന്നിന്നല്ലേ തൊറ- ശക്കുന്ന
ഉം സ്കൂള് തുറക്കാറായി അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരുന്ന ന്നാ പറഞ്ഞേ
അത ഇപ്പൊ ആഹ ആഹ് ആഹ് ആഹ് ആഹ്
ആ
ഇങ്ങള് എവിടെ പോവും കൊല്ലം പോവോ
കൊട്ടിയം
കൊട്ടിയ ത്ത് അ ആഹ് പിന്നെ- എന്തരോ പറയാൻ വന്നല്ലേ എത്രേലായി മോള്
ഒൻപതില് വലിയ ബഡ്ജറ്റാ റിസൾട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വരും
ഓ ഓ
ഇപ്രാവശ്യം ട ഡഫ്യിരുന്നെടാ അതുകൊണ്ട് പുള്ളേർക്കൊക്കെ വിജയ ശതമാനം കൊറവായിരിക്കും
ആഹ്
ഇപ്പോഴത്തെ നല്ല സൂപ്പർ സ്റ്റാൻഡേർഡ് ഡ്രസ്സ് ആയാം പ്പഴും അതാണ് പാഠപുസ്തകങ്ങൾ ആഹ് അല്ല പാഠപുസ്തകങ്ങള് ടെസ് സ് നല്ല സൂപ്പറായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് കൊ അതെ ടെസ്റ്റുകളായിരുന്ന ഇപ്പം അ അച്ചടിച്ച പുതിയ ആ ടെസ്റ്റുകളെല്ല ഏഴ അത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സിന്റെ വരെയുള്ള ടെസ്റ്റുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് എന്താണ് ഈ ഒരുപാട് വലിച്ചു വാരിയുള്ള കാര്യങ്ങൾ അതിനകത്തില്ല അത്യാവശ്യം കുട്ടികള്- അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാ ഈ പഴയ പത്താം ക്ലാസ് ന്റെടെസ്റ്റിലെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ എട്ടാം ക്ലാസാര് പഠിച്ചുകൊ പടിച്ചോണ്ടിരിക്കുന്നെ ആഹ് അപ്പൊ പത്താം ക്ലാസ്സിന്റെ രണ്ട് സോഷ്യൽ സയൻസിന്റെ രണ്ട് പാഠം ചേർത്ത് എട്ടാം ക്ലാസ്സിന് ഒറ്റ പാഠായിട്ടാ കൊടുത്തേക്കുന്നത് ഉം അത്യാ നല്ല നന്നായിട്ട് പഠിക്കുന്ന കു കുട്ടിക്ക് മാത്രവേ ഇനി അങ്ങോട്ട് ഫുൾള്ളേ പ്ലസ് വാങ്ങിക്കാൻ പറ്റു അതു കൊസ്റ്റ്യൻ പാറ്റേണും മാറ്റിയല്ലോ ആഹ് ആ അതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് പഠിച്ചെങ്കിലേ പറ്റൂ അല്ലാതെ ഈ പഴയത് കണക്ക് എന്താണ് ഇ എഴുതിയാലും ജയി ജയിപ്പിച്ചു വിടു എന്നുള്ള ആ ഒരു രീതി മാറി എ പ്ലസ് വാങ്ങിക്കാൻ പ പാസ്സാവും എ പ്ലസ്സ് വാങ്ങിക്കാൻ പാടാണ്
പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ വർഷൊക്കെ തൂത്തു വാരിയങ്ങ് എ
ആഹ് ആ തൂത്തുവാരി കൊടുക്കായിരുന്നു പക്ഷെ അതിനേക്കാളും ഇതാണ് നല്ലതട പിള്ളേര് പഠിക്കട്ടേ പഠിച്ചവര് മാർക്ക് വാങ്ങിക്കട്ടെ ഞാം എല്ലാരും പറയും ടഫാണ് അങ്ങനാണ് ഇനിയിപ്പോ എ പ്ലസ് കിട്ട എന്തിനാങ്ങനെ എ പ്ലസ് വെ വെറുതെ എ പ്ലസ് വാങ്ങിച്ച് വെക്കേണ്ട കാര്യണ്ടോ ഒരിക്കലും നമ്മള് ആ ഒരു എ പ്ലസ് കൊറേ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യല്ല അവര് പഠിച്ച് ന്ച്ചാ നാളെ ഒരു സമയത്തെ ഭാവിയിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഇതിന്റെ നുമ്പിൽ ചെന്ന് നിന്ന് ഏതെങ്കിലും ഒരു പ് ഒര് കാര്യങ്ങള് ചെയ്യുമ്പോഴത്തേന് അവരുടെ വിദ്യാഭ്യാസം അവർക്ക് പ്രയോജനപ്പെടട്ടെ ഒന്നും ചെയ്യാതെ അവര് ഇന്ന നിലയിൽ എത്തീന്ന് പറഞ്ഞ് കാര്യണ്ടോ പഠിച്ചു മാർക്ക് വാങ്ങിട്ട് ജയിക്കണം അത്രേയൊള്ളൂ എങ്ങനെ ചുമ്മാ മാർക്ക് വാരിട്ട് ജയിപ്പിച്ച് വിടുന്നത് പിള്ളേരെ ഭാവി നശിപ്പിക്കുന്നതിന് തുല്യേല്ലെ നീ പറഞ്ഞ പ്ല പത്താം ക്ലാസാകുമ്പോ സീറ്റിന് കട്ന്ന് അടി പത്താം ക്ലാസിന്റെ റിസൾട്ട് അങ്ങോട്ട് വന്നൽ സീറ്റിന് കടന്ന് അടീ എല്ലാർക്കും സയൻസ് എല്ലാർക്കും ഡോക്ടറാവണം ഡോക്ടർ ഡോക്ടർ ഡോക്ടർ ഡോക്ട ഡോക്ടറ് ഡോക്ടറ് എല്ലാർക്കും ഡോക്ടറ് എല്ലാർക്കും സയൻസും വേണം ഒരേപ്ലസ്സ് വാങ്ങിച്ചവനും വേണം സയൻസ് പത്തേഎപ്ലസ് വാങ്ങിച്ചോനും വേണം
അതാണ്
എല്ല പത്തേ എപ്ലസ്സുകാർക്കുപ്പൊ സീ റ്റില്ലാ എന്ന്വെച്ചാ വിജയ ശതമാനം കൂടുതലല്ലേ വിജയ ശതമാനം കൂടുമ്പോൾ പത്ത് പത്ത് എപ്ലസ് വാങ്ങിച്ചവർക്കും
അപ്പൊ ഈ സയൻസൊക്കെ വേണന്ന് വെച്ചാ എന്തരു ചെയ്യൂല്ലേ
അതാണ് സയൻസ് അതാ പറഞ്ഞത് ഇനിയിപ്പോ പഠിച്ചു മാർക്ക് വാങ്ങി ജയിക്കട്ടെ പഠിച്ചു മാർക്ക് വാങ്ങിച്ച ന്ന്വച്ചാ ഐഈ അവസാനത്തെ രണ്ടര അഞ്ച്മാർക്കിന്റെ ക്വസ്റ്റ്യൻ ടഫാണ് അത് വൺ വേഡ് ക്വസ്സനായിരിക്കും അത് ഏറ്റവും മൈനോട്ടായിട്ട് ചിന്തിച്ച് എഴുതുന്ന ക്വസ്റ്റ്യന് ആ കറക്റ്റ് ആൻസർ വ് വ വന്നെങ്കിൽ മാത്രമേ പറ്റൂന്ന് ച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തന്നേ കൂടി അതിനകത്ത് ആൻസറന്ന് പറയുന്ന ഒന്നും ആ ക് ക്ലൂ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് മൂന്ന് ഓപ്ഷൻ നാല് ഓപ്ഷൻ കാണും ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് മാത്രമാണ് ശ് ടി ഒന്നും മൂന്നും തെറ്റാണ് ആ അഅങ്ങനെ വരും അപ്പൊ ഇവരി രുന്ന് ചിന്തിക്കും ആൻസർ അറിയാങ്കിലും ഇവരിരുന്ന് ചിന്തിക്കും
ഇ പി എസ്സിക്ക് റൈ റെയിൽവേ ഇല്ലേ റെയിൽവേടെ കൊസ്റ്റ്യന് ഇങ്ങനത്തെ കൊസ്റ്റ്യൻസാണ് വരുന്നത്
എന്റെ മോളകാണെ പിന്നെ തീർച്ചയായിട്ടും അത് കറക്റ്റ് കൊണ്ടുവന്ന് എം തെറ്റിച്ചെഴുതിവെക്കും കാരണം അത് അങ്ങനാണത് അവിടെ പിന്നെ ഐ എ പ്ലസ് വാങ്ങിക്കുന്നെ എന്തോ അലർജിയാണ് എവിടെണെങ്കിലും കൊണ്ടിട്ട് അവള ആ എപ് പ്ലസിനുള്ള മാർക്ക് കളഞ്ഞിട്ടേ വരത്തുള്ളൂ
അപ്പ പഠിക്കാനൊക്കെങ്ങനെ
കൊഴപ്പല്ല കൊഴപ്പല്ല പക്ഷെ അശ്രദ്ധയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് സാറ് പറയാ അഞ്ചുമാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ എഴുതിവെച്ചതെന്ന്. ആ ആഹ് അപ്പൊ പ്ലസ് പോയി അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പറിടാതെ എഴുതി വെ ച്ചാ പിന്നെ എ പ്ലസ് പോയില്ലേ. ഉം പിന്നെ ആൻസർ എഴുതുമ്പോഴത്തേന് ഈ ഈ കോളത്തിലെഴുതാനൊക്കെ കാണുവല്ലോ. നെഗറ്റീവും പോസിറ്റീ റ്റീവോ അല്ലെങ്കില് അങ്ങനെ കോളത്തിലൊക്കെ എഴുതാനുള്ളതൊക്കെ അയാള് തിരിച്ചും മറിച്ചും എഴുതി വയ്ക്കും. ആൻസർ അറിയാവുന്നത് യാവും ഫസ്റ്റ് കോളത്തി ലെഴുതെണ്ടേ സെക്കൻ്റ് കോളത്തിലും സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടേ ഫസ്റ്റ് കോ ളത്തിലൊക്കെ എഴുതി വെക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കുരുട്ടു പണികളൊക്കെ കാണിക്കും. അങ്ങനാണ് ഈ മാർക്ക് പോണത്. ഉം. ശ്രദ്ധയില്ലാതെ പോവും. അങ്ങനെ സാറ് പറയുന്നെ കേട്ടു ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ തീർന്നില്ലേ. അതെ കണക്കിന് സബ്ക്വസ്റ്റിന്റത് നമ്പരിടത്തില്ല. നമ്പരിട് മെയിൻ കോ ക്വസ്റ്റൻ നമ്പരിട്ടാലും സബ് ക്വസ്റ്റ്യന്റെ നമ്പരിടത്തില്ല. പിന്നെ നമ്മള് എക്സാം എഴുതുകാന്ന് പറയുമ്പോ അതി അത്രേം കോൺഫിഡന്റായിട്ട് അത്രയും ശ്രദ്ധയായിട്ടിരുന്നു എഴുതിയെങ്കിൽ മാത്രമേ ഓരോ എക്സാമും ഇനി പാസ് ആവാൻ പറ്റൂ. ഇനി അവര് വെറുതെ മാർക്ക് തരത്തില്ല. ഈ ഇതില് എങ്ങനാണ് ന്ന് ഓരോ അ ഏ രക്ഷകർത്താക്കൾടെ എല്ലാരുടെ അഭിപ്രായം നോക്കിയതിന് ശേഷം അവരങ്ങനെ കൊണ്ടുപോഉം പിന്നെ ഇനി പുതിയ ഗവൺമെന്റ് എങ്ങനാണ് ചെയ്ന്നെന്ന് അറിയാൻ പറ്റൂല പക്ഷെ പഴയ ഗവൺമെന്റ് ന അതിന്റെയ രീതീ തന്നെആയിരുന്നു കൊണ്ടു വന്നോണ്ടിരുന്നത്
അ അ
പിള്ളേരുടെ ഭാവി അത് അവരുടെക്കെ കൈകൾലാണ്
ഇന്നെന്താ ഫുഡ് വെച്ച്?
ഫുഡ് എന്തുവാര്ന്നം ഇന്ന് അ അങ്ങനൊന്നു നേരെ രസവും ചക്കയും ചക്കകൊയ ച് വെച്ച് രസവും ച്ചമ്മന്തിയും നല്ല ഉണക്കമീൻമ്പൊരിച്ചതൊക്കെയു ണ്ടായിരുന്നു
രാത്രിയിലേക്കാ?
രാത്രി അപ്പവും ചമ്മന്തി കറിയായിരുന്നു
രാത്രി കാപ്പിയാണോ?
ആഹ് കാപ്പി ഇ എന്ന് ഗോതമ്പിന്റെ യിരിക്കും എന്തെങ്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നേ ഒന്നു പാക മീൻകറി ഉണ്ടെങ്കി ഗോതമ്പിന്റെ എന്തെങ്കിലും ഉണ്ടാക് ഇല്ല മാമി ചോറാ കഴിക്കുന്നെ
മാമീന്ന് പറയ്ന്നെ അമ്മായോ -
അം അ
പ്പൊ മാമീന്നാണാ വിളിക്കുന്നെ
ആണ്
പാപ്പായ ണ്ടാ
മാമായിം ആഹ് ഉണ്ട് ഞാനും മാമായിം മോളും ഒക്കെ താത്തയാവും
ആഹ് ഇങ്ങളവിടെ ഇങ്ങളിത്രേം പേരുള്ളൂ അയ്
ഇക്ക വ മോളും മാമായും മാമിയും
ആഹ് ആഹ് ആ ഇക്കാക്ക് വേറെ പെങ്ങളാ അങ്ങനെ ആരെ
ആഹ് ഉണ്ട് ഉണ്ട് അവരൊക്കെ അവരവരുടെ വീട്ടിലാ
അതെ ഞാ
ആഹ് ആഹ് ണ്ട് രണ്ട് പേരുണ്ട് ഒരാളാലങ്കോട് ഒരാ
ഒരാളാലങ്കോടും
ഒരാള് കുന്നിക്കോട്
എന്താ നാത്തൂൻ എന്താ ഇക്കാടെ ബ്ര ദറിൻ്റെ വിട് ആലങ്കോടാണ്
അലങ്കോടെവിടാ?
പള്ളിക്കല്
പ പള്ളിമുക്ക് ആഹ് ഇത് തൊപ്പിചന്ത്‌ ആ
ആഹ് അഹ് അ
ആലങ്കോട് ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് മണനാക്ക് പോണ റൂട്ട്
ഇത് ആലങ്കോട്ന്ന് ഏടത്തോട്ടൊള്ള വഴി
ആഹ് എടത്തോട്ട് അ ആ അഹ് വേറെ എന്തോണ്ട് വിശേഷം ഇങ്ങനെക്കെപോണ് ഫുഡൊക്കെ കയ്ച്ചോ നിയാണ് ഈ ജിമ്മില് പോവ് അത് എങ്ങനെ ആ
ഞാൻ മറ്റേ ഇപ്പ ഞാൻ പറഞ്ഞില്ലേ പെങ്ങടെ മോളാ ളും ഞാനും കൂടെ ജിമ്മിന് പോണെ അവളെ കല്യാണവെ ഓഗസ്റ്റ് ഇരു മൂന്നിന അവളെ കല്യാണവേ
അഹ് ആഹ്
അപ്പഴ്ത്തേക്ക് പിന്നെ തടിയൊക്കെ കൊറക്കാൻ അല്ലേങ്കിലും ഞാനും അവളും കൂടെ തന്നാണ് ജിമ്മ്
പോണ് അ താടിയെനിക്ക് വയറ് കൊറയാണോന്ന് നല്ല ആഗ്രഹൊണ്ട്
എനിക്കാണെങ്കി വയറ് പറയുന്നില്ലടി
തന്നെ
ക്കെല്ലാ ശരീരഭാഗം കൊറയുന്ന് പക്ഷെ വയറ് കൊറയുന്നില്ല അതോണ്ട് ഞാനിങ്ങനെ ഞാ കാണിച്ചമ്ണ്ക്ക് നിക്ക് വയറ് കൊറയ് യ്ന്നില്ല ബാക്കി എല്ലാടോം കൊറഞ്ഞ ഹ ഞാൻ പറ ബാക്കി കൊറഞ്ഞ് യാര്ഡല്ല് എനിക്ക് ഡ്രസ്സ് മറ്റേ ഡ്രസ്സൊളൊന്നും കേറത്തില്ല ഞാൻ പറഞ്ഞ് കൊറെഞ്ഞോണ്ടാല്ലേ ഡ്രസ്സ് ഒക്കെ പ്പ കേറും മറ്റേത് ഞാൻ ലാർജ് ലാർജാണ് ഉപയോഗിച്ചോണ്ടിര്ന്നെ പിന്നെ തടി വെച്ചപ്പോ സെല്ലോട്ട് വന്ന്
അ
മാറി വീണ്ടും ലാർജിലോ
ലർജിലോട്ടായി ആഹ് ആ ഞാൻ ഡബ്ൾ എക് സലാണ് എടുക്കുന്നത്
ഡബിൾ എക്സലോ നിനക്കപ്പ അത്രേം വണ്ണണ്ടോ പക്ഷെ നി ഈ ഡിപി യിലൊക്കെ ഇട്ടേക്കണ ഫോട്ടോലൊന്നും
വണ്ണം തോ വണ്ണം വണ്ണം ഇല പക്ഷെ എനിക്ക് എനിക്കിങ്ങനെ വണ്ണത്തി കിടക്കണം എനിക്ക് അതാണ് ഇഷ്ടം
എങ്കില് എക്സല് പോരെ
എക്സെല് എക്സെൽ ആണ് എനിക്ക് കറക്റ്റ്
ആഹ്
ആ ഞാൻ പിന്നെ എന്നാലും എനക്ക് എല്ലാം എല്ലാ വയറയാലും ഷോൾഡർ ഭാഗയാലും പാന്റായയാലും എല്ലാം ലൂസ് ആയിട്ട് കിടക്കണം
എനക്കിപ്പോ എത്ര കിലോ ഉണ്ട്
അറുപത്തി നാല് ഇപ്പൊ കുറഞ്ഞാന്ന് അറിയാൻ വയ്യ ഞാനെ ടയറ്റ് എങ്കിലാണോ ആ പക്ഷെ പ്പോ എക്സർസൈസ് ചെയ്യുന്നില്ല ഈ ഡിസ്കിന് പ്രശ്നംള്ളെ എക്സൈസ് ഡയറ്റിങ്ങിലാണ്ണ് ഷുഗർ കട്ട് ആണ്
ഈ പ്രത്യേകിച്ച് പി സി ഓ ഡി തൈറോയ്ഡ് ഒന്നും ഇല്ലാത്തവർക്ക് ഡയറ്റ് ചെയതാ പെട്ടെന്ന് വണ്ണം കൊറയും പക്ഷേ പി സി ഓ ടി തയാറോടുള്ളവർ ഇപ്പണ്ടല്ലൊ കൊറേ നാള എടുക്ക് ഈ തടിയൊന്ന് കൊറഞ്ഞിട്ട്
ആഹ്
ഞാൻ മൂന്ന് മാസം മൂന്ന് നാലു മാസം എടുത്തിട്ടാണ് ആറ് കിലോ എന്നെ കുറഞ്ഞത് അത്രയ്യും ഡയ
ഇത് ഒരാഴ്ച കൊണ്ട് ഒരു കിലോ കൊറഞ്ഞാര്ന്നു
പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക്ട്ട്ട് പെട്ടെന്ന് തടി കൊറയും